ഹലോ ഹലോ
കേൾക്കുന്നെ
ആഹ് കേൾക്ക്ണ്ണ്ട് അന്ക്ക് കേൾക്ക്ണില്ലേ
ആഹ് കേൾക്ക്ന്ന് ണ്ട്
ആഹ് എന്ത വിശേഷങ്ങളൊക്കെ
എന്താ നല്ല വിശേഷം അങ്ങനെ പോണു എങ്ങനെ
ചായ കുടിച്ചു
ഓഹ് എന്തായിരുന്നു സ്പെഷല്
സ്പെഷ്യൽ ഇന്ന് ദോശയും ചായിം
ഉം
ഉഹ
പിന്നെ മക്കളൊക്കെ ഇന്ന്പ്പോ ലീവാണല്ലോല്ലേ
എങ്ങനെ
ന്ന് പ്പോ സ്കൂൾ ഇല്ലലോ ല്ലെ
സ്കൂളിണ്ട് ഇവിടെയ്
ണ്ടോ ആഹ് ന്നാ ശരി ആഹ്
ന്നാ എല്ലാരും പോയി
ആഹ്
ഇനി കുറച്ച് പാത്രം കയ്കാനൊക്കെണ്ട് ഉപ്പേരി അടുപ്പത്ത് വെച്ചാണ്ടിങ്ങനെ ആഹ് ഓല് പോയി പോയിട്ടെട്ക്കൊള്ളൂ അതുവരെ ഭയങ്കര തെരക്കാ മായക്കെണ്ടവിടെ
ഇല്ല ഇന്ന് മഴയൊന്നുമല്ല ഇന്നലെ ഒന്ന് പെയ്തു ഇന്നലെ ഉച്ചക്ക് നല്ലൊരു മഴ പെയ്തു
തന്നെ ആഹ് ഏഹ്
അതിന് ശേഷപ്പയ്ക്കാരം ഇപ്പ പ്പൊ നല്ല വെയ്ല
ആഹ് ഇന്ന് ഇവടിം നല്ല വെയിലാ നല്ല വയ്ലാ ഇന്നലെ മയേണ്ടായ്രുന്നു
ആഹ്
രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എകദേശം പോലെ മയണ്ടയ്നു
അതതെ ആഹ് ഇവിടെ ഇന്നലെ രാവിലെയൊക്കെ വെയിൽ തന്നെയായിരുന്നു ഉച്ചക്ക്നല്ലൊരു മഴ പെയ്തു
ആഹ് ഇപ്പൊ ഉ്മ്മ അവിടെ കിമ്പിയങ്ങാണ്ടൊക്കെ അവിടെ ആഹ് ചിക്കി ഇട്ടിട്ടുണ്ട് മുറ്റത്ത് ഇനിപ്പ അത് കണ്ടങ്ങണ്ടെങ്കില് മഴ പെയ്യണെങ്കി പെയ്യുള്ളു
അതല്ലേ ഇപ്പ മഴക്കാലാണ് പറഞ്ഞിട്ട് പിന്നെ മഴല്ലല്ലോ അല്ലേ നല്ല വെയിലാണല്ലോ
അന്നെന്നെ ഉള്ളൂ
ഉം അതെ ഇങ്ങനെയ ആവുമ്പോ വെള്ളത്തിനേ കരണ്ട് പിന്നീട കറന്റെൊക്കെ
അതെ വെള്ളത്തിനൊക്കെ ഭയങ്കര ക്ഷാമയക്കരം
ഉം ന്റെ ഇന്നലെ നോമ്പൊക്ക ഉണ്ടായിന്നോ
ആഹ് ഇന്നലെ നോമ്പുണ്ടായിരുന്നു ഇനലെ മിനിയാന്നുംഉണ്ടായിരുന്നു
എന്തുണ്ടാകിയെ
ഇന്നലെ നെയ്ച്ചോറ് വെച്ചക്കായിരുന്നു മക്കൾക്ക് നോമ്പില്ലായിരുന്നു ഒരാക്ക്‌
ആഹ്
ഓന് ഉച്ചക്ക് ഓന് ഫുഡ് എന്തായാലും ഉണ്ടാക്കണ്ടേ അപ്പൊ ഒന്നായിട്ടാണ്ട് വെച്ച്ടുത്തു ഇന്ന് ഫ്രൈഡേ അല്ലേ
ഏയ്
അങ്ങനെ വെച്ച് കൊടുത്തു മിനിഞ്ഞാന്ന് പിന്നെ അങ്ങ പെറത്തുന്ന് പൊറാട്ട വാങ്ങി
ആഹ്
ആ നേരത്തെ ഇണ്ടാക്കല് കഴൂലേ
ആഹ് അതാണ് ഞാന ഇന്നലെ അല കട്ടിയത് പൊറോട്ട കൊടുന്നു ചിക്കൻ കറി ഉണ്ടാക്കുകയും ചെയ്തു
ആഹ്
ഞാനതുപോലെ ചപ്പാത്തി ഉണ്ടാക്കി പിന്നെ ചിക്കൻ കറിന്നെ ചപ്പാത്തീം ചിക്കൻ കറി
ഉണ്ടാക്കലാണ് ഇപ്പം റിസ്ക്
അതന്നെ മം എന്നാത്തന്നെ മറ്റേ നോമ്പിന്റെ അത്ര തന്നെ പണി വരൂല എല്ലാം ഉണ്ടാക്കാൻ നിക്കുമ്പോഴേള്ളൂ ങ്ങനെ എണ്ണക്കടി അങ്ങനെ തെന്നുണ്ടാക്കൂല
ആഹ് ആഹ്
ഒരു കടിയും കറിയും അതും
ആഹ്
ഇന്നത്തെ ഫുഡൊക്കെ ആയോ
ഇല്ല ആവണള്ളൂ ഇന്ന് ഒരു പരിപാടിയു ണ്ട് ഒരു ഹൗസ് വാമിംഗ ഉണ്ട്
ആഹ്
അപ്പൊ അയിന് ഞമ്മള തന്നെയാണ് അയിൽവക്കത് തന്നെയാണ്
ആഹ്
വൈകുന്നേരത്തക്കള് ഫുഡൊക്ക നോക്കണ്ട്
ആഹ്
രാവിലൊക്കെ കഴിഞ്ഞ് തിരക്ക് കഴിഞ്ഞ് പാത്രം കഴുകാനുണ്ട് അത് ചെയ്തിട്ടില്ല ഇങ്ങനെ അവിടെ ഉ ഉം തലമ്മക്ക് എന്തെന്നെ തേക്കലേ
എങ്ങനെ
തലയിലൊക്കെ എന്തെണ്ണ തേക്കല് ചോയ്ക്കുക മുടി കൊഴിച്ചിൽ പ്രശ്നുണ്ടോ
ഇല്ല ഞാന് എന്താ ഇതുണ്ടല്ല നമ്മള് നല്ലണ്ണ ഗോൾഡൻ കളറുള്ള അതാ യൂസ് ചെയ്ത്
ആഹ് ശരി
ഉം
നല്ല മുടി ഒഴിച്ചില്ല അത് തേച്ച മുടി കൊ ഴിയൂല്ലേ അല്ലേ
ഇല്ല അത് തേച്ചാ മുടി പക്ഷെ തണുപ്പാണ് പിന്നെ തണുപ്പ് പറ്റാത്തല് കമറ്റിയ കാശുംണ്ട് തേക്കും എണ്ണ കാച്ചൂലേ അങ്ങനെ
ആഹ്
പിന്നെ മറ്റേ ഉലുവൊക്കെ ഇട്ടങ്ങാണ്ട് കാച്ചിയാല് നല്ല ഇത്ണ്ടാവും മുടിയുണ്ടാവും
ഞാന അങ്ങനെ എല്ലാ കാചൊക്കെ ചെയ്തിട്ടുണ്ട് ഉലവയും പിന്നെ ചെമ്പരത്തിന്റെ ഇലയും പൂവും മുട്ടും അതുപോലെ തുളസിന്റെ ഇല
ചെമ്പരത്തി തണുപ്പല്ലേ
ആഹ് ചെമ്പരുത്തി തണുപ്പാണ് അതൊക്കെ തണുപ്പ തന്നെയാണ് കറ്റാർ വാഴ അതൊക്കെ തണുപ്പ് തന്നെയാണ്
ആ അത് ഞാനിവിടെ മക്കൾക്ക് പറ്റാ നിൽക്കുമ്പോഴേ
ആഹ് ആഹ്
അപ്പൊ അതെ പത്രം കായ്കാണ് അല്ലെങ്കി ശരിയാവുലെ ചെറിയൊരു മോളുണ്ട് മൂക്ക് കൊണ്ട് ക്ഷാ എയ്‌തിച്ചു
ആഹ് അത് ശരി ഞാനും പ ത്രം കഴുകുന്നെന്റെ ഇടെല ഫോൺ വെക്കണ ഇനി ഇപ്പോ അയിന്റെ സൗണ്ടേട്ടിട്ട് ഇതാവണ്ട വിചാരിച്ചിട്ട്
ഏഹ് അത് അങ്ങനത്തെ വല്യ ഇഷ്യൂസ് ഒന്നും ഉണ്ടാറില്ലണ്ട്
ആഹ് അങ്ങനത്തെന്നും നോയ്‌സ് പാടില്ലന്നുള്ളെല്ലേ
ണ്ടോ ആഹ്
പിന്നെ
പിന്നെ എന്തൊക്കെ
വേറെ എന്താ അങ്ങനെ പോണു നമുക്ക് ഞാപ്പോ ആ എണ്ണ തേക്കൽ തുടങ്ങീന്റെ ശേഷം കുറച്ചൊക്കെ ഒരു മാറ്റണ്ട് മുടി കൊഴിച്ചിലിന് അത് അയില് ഉലുവയും പിന്നെ ജീരകവും ഒക്കെ ഇട്ടിട്ടുണ്ട്
എല്ലാം ചെയ്ത്
ഉം
മൈലഞ്ചി കറിവേപ്പില
ആഹ് ആരിവേപ്പോ
ആരിവേപ്പ് ഇട്ടിട്ടില്ല ആരിവേപ്പ് ഉണ്ടായിന്ന് പക്ഷേ ഞാന് ഇട്ടില്ലലൊക്കപ്പാടെ ഇൻക്ക് എന്തേലും പ്രശ്നയാലോ വിചാരിച്ചിട്ട് അയ് ഇട്ടില്ല ആരിവേപ്പ് നല്ലതാണ് അതും പിന്നെ ചെമ്പരത്തി തുളസി അങ്ങനെക്കെ ഇട്ട് ഇണ്ടാക്കലണ്ട്
മകൾക്കൊക്കെ അങ്ങനെ ഇണ്ടാക്കി കൊടുത്തിട്ടുണ്ട്
ആഹ് ശരിണ്ട് മുടില് നോക്കിട്ടന്നെ എല്ലതും ആഹ്
ആഹ്
പിന്നെ എന്തൊക്കെ
എന്തെങ്കിലും വേറെ എന്തെങ്കിലൊക്കെ ഇട്ട്
വേറെ ചെടികളൊക്കെ ഉണ്ടോ വീട്ടില്
ആഹ് ചെടികള് ചെടികളില്ല ഞാന് ഈ പച്ചക്കറി അങ്ങനത്തെ ഐറ്റംസ് ആണ്
ആഹ് ഇവിടെ ഞാനാദ്യം ചെടികൾ പോയിച്ചിട്ടീന്നിട്ടോ അപ്പോ ന്റെ അമ്മഷാക്ക പറഞ്ഞു എന്തിനാ അത് കുഴിച്ചിടുന്നെ അതൊരു ആവശ്യ ഇല്ലാതെ പിന്നെ പകരം രണ്ട് മുളകും തജ്ജ് കുഴിച്ചിടാണെങ്കിൽ പറച്ച് കഴിഞ്ഞ് പറഞ്ഞു
പിന്നെ ഞാന് അതോണ്ടല്ല എനിക്കിഷ്ടാ ചെടികൾ ഇഷ് ട്ടൊക്കെ തന്നെയാണ് പക്ഷെ ഇവിടെ അങ്ങനെ കൊയിച്ചിടാൻ പറ്റിയൊരു ഇതല്ല അപ്പൊ ഞാന് കുഞ്ഞിലൊക്കെ ഒരു പാറ ഇതൊക്കെ ആയിട്ട് അങ്ങനെയാണ് പിന്നെ നമ്മള് മണ്ണൊക്കെ നിറച്ച് ച ട്ടിയൊക്കെ വേടിച്ച് അങ്ങനൊക്കെ ചെയ്യണേ അയിനുള്ളൊരു സെറ്റപ്പിലാക്കിയിട്ടില്ല അപ്പ പിന്നെ ഞാൻ അങ്ങനൊള്ളയിനൊന്നും നിന്നിട്ടില്ല
ആഹ്
പിന്നെ ബാക്കില് ബാക്ക് അടുക്കളെടെ ഭാഗത്ത് ചെറുതായിട്ട് ഇങ്ങനൊരു അടുക്കള തോട്ടം പോലെ തക്കാളി വൈതനങ്ങ പിന്നെ വെണ്ട അങ്ങനെയൊക്കെ അങ്ങനെ ഇണ്ടാക്കിട്ടുണ്ട് ആഹ് മുരിങ്ങ അങ്ങനത്തെക്കെ ഉണ്ട്
ആഹ്
നമ്മള ആവശ്യങ്ങൾക്ക്ല്ലെ ചെറുതായിട്ടുള്ളതിന അങ്ങനെയൊക്കെ കിട്ടും
ആഹ്
ഇപ്പൊക്കെ നമ്മള് വാങ്ങിക്കുമ്പോക്ക ഈ ഇതൊക്കെള്ള വിേഷ അടങ്ങിയതല്ല ഇപ്പ കിട്ടണം എല്ലാ പച്ചക്കറിലായാലും മായല്ലാന്നും
ആഹ് അതുകൊണ്ട് കൂടി ഞാൻ ചെടി നിർത്തിയത് അങ്ങനെ പറഞ്ഞപ്പോ പിന്നെ നമ്മുക്ക് ഉണ്ടാക്കാനുള്ള മൂടനെ പോയി
ആഹ് അതന്നേ ഉം ഉം
ഇന്റെ നാത്തൂൻ ഇതേമാതിരി നല്ലൊരു റോസ് ഉണ്ടായിരുന്നു അത് കുഴിച്ചിട്ടു ന്നട്ട് അത് പൂവി വിരിഞ്ഞപ്പോ തന്നെ ഇപ്പ വെട്ടിയണ്ട് കട്ടു അയ്മ്മേക്കെ നിറച്ച് മുള്ളങ്ങ പറഞ്ഞണ്ട്
അതോ റോസ് പൂമ്മൽ
നാത്തൂൻ വരുമ്പോ എപ്പഴും പറയും
അതൊക്ക രസാണ്
ആഹ് കാണാ രസമാണ് നല്ല റോസായിയിരുന്നു കൊറെ എവിടുന്നോ കൊടുന്ന ത കുഴിച്ചിട്ടാതെർന്നു
പി ആദ്യ ചലൊന്നും അങ്ങന്നും ഇ്ടണ്ടാവില്ല ാണ് ഇപ്പോൊ എ ചെടികളും ഇതൊക്കെ നല്ല ഇഷ്ടമാണ്
ഉം
പ്രായായോൽക്ക് പറ്റൂലേ പിന്നന്ത വേറെന്തൊക്കെയ വിശേഷം കുട്ടികളൊക്കെ പോയോ